ആ കേൾക്കാം.
എന്താണ്ട്ശ് ഉം ഇന്ന് ചന്തായിട്ട് നല്ല വിശേഷംന്ന് മക്കളൊക്കെ വീട്ടിലുണ്ട്
ആഹ്
ഇന്നെന്ത്ണ്ട് ഇന്നെന്താണ് സ്പെഷ്യലൊക്കെ?
സ്പെഷ്യല് സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, സാധാ ഫുഡന്നേണ് ഉണ്ടാക്കിയിട്ടോക്കെള്ളത് കഴിഞ്ഞാഴ് - ച്ചൽ ഇതുപോലെ ബിരിയാണിയക്കെ വെച്ചായിരുന്നു, അപ്പോ ഇ പ്രാവിശ്യം ഈ പ ആഴചയില് വെച്ച ചെയ്യാം, പിന്നെ മക്കൾക്ക് ഇവിടെ അടുത്ത് കല്യാണം ഉണ്ടായിരുന്നു അപ്പൊ അവര് ബന്റെക്കെ അങ്ങനെ അങ്ങട്ട് പോയി, ഞാനൊക്കെ ഇപ്പൊ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്ക ക്കെയാണ് ഇപ്പോ വൈകുന്നേരത്തേക്ക് നമുക്ക് എന്തേലൊക്കെ നോക്കണ്ടത്തോ
ഓ നിങ്ങള് പിന്നെ സ്പെഷ്യലായിട്ട് നിങ്ങളുടെ ഡിഷ് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? സ്പെഷ്യല്.
ഞങ്ങൾ കൂടുതലും ബിരിയാണി മന്തി അങ്ങനത്തെതൊക്കേണ്, പിന്നെ വൈകുന്നേര ക്കെ അവര്ങ്ങനെ പറയുമ്പൊ, ഇങ്ങനെ വീട്ടില് ഞാന് ഇതൊക്കെ ഉണ്ടാക്കാല് പൊരിച്ച കടികളൊക്കെ ഉണ്ടാകു പഴംപൊരി, നെ്യ്യപ്പം, അങ്ങനെയൊക്കെ ഉണ്ടായി കൊടുക്കും. പിന്നെ എപ്പോഴെങ്കിലൊക്കെ കു മൂ മാസത്തിലൊരിക്കെ അങ്ങനെയൊക്കെയായപ്പ വീട്ടില് തന്നെ ഷവർമൊക്കെണ്ടാക്കി കൊടുക്കും.
ആണോ- വീട്ട് ഷവർമേ അതിൻ്റെ ആ അ അതെങ്ങനെ ഉണ്ടാക്കുന്നെ ഷവർമ്മെൻ്റ ഫില്ലിംഗല്ല മറ്റേ ആ റൊട്ടി പോലത്തുള്ളത് അതങ്ങനെ ഉണ്ടാ ഉണ്ടാക്കു ക്കും. ഓ ആ റൊട്ടി വേടിച്ചിട്ട് മറ്റേ ഫില്ലിംഗ്സ്
ആ സ്ഫിലിംഗ്സ് ഞാൻ അതിൽ നറക്കും, റൊട്ടി മാത്രം പൊറത്തുന്ന് മേടിക്കും.
ഫില്ലിങ്സ് ഉം അത് ചെറ് ചിക്കനൊക്കെ ചെറിയ ചെറിയ പീസ് ആക്കീട്ട് വേവിച്ച് വെജിറ്റബിളു ഒക്കെ ചേർ
ല്ലാത്ത പീസ് ഇങ്ങനെ മസാലാക്കി വെച്ചിട്ട്, അത് പൊരിച്ചെടുക്കു ആദ്യം. എന്നിട്ട് ചെറിയ പീസാക്കിയിട്ട്, പൊരിച്ചിട്ട് ചെറിയ പീസാക്കും. എന്നിട്ട് പിന്നെ ക്യാരെറ്റ്, കേബേജ് പിന്നെ മല്ലിയിലാ അതൊക്കെ പാടെ ഒക്കെവേവ്വേ ആ കേ ചിക്കും അതൊക്കെ പ്പാടെ വേറെ വേറെ പാത്രത്തി ബൗൾസിലാക്കി ഒന്നിച്ച് മിക്സെയ്യാറില്ല. ബൗൾസിലാക്കി വെച്ചിട്ട് അത്പിന്നെ പ എന്താണ് ഒ കൊറേശെ മിക്സെയ്യും പിന്നെ ലാസ്റ്റ് ചിക്കന് മാത്ര അയിന്റെ കൂടെ ആക്കിയില്ല, ചിക്കനും വെജിറ്റബിളും വേറെ വേറെയാണ് ആക്കാറ്. അപ്പൊ ബാക്കി വന്നാല് റൊട്ടിക്ക് തെകയ് അങ്ങനെ വന്നാ വേസ്റ്റാവണ്ട വിചാരിച് ്ട്ട് ബാക്കി നമ്മക്ക് സാലഡ് ആയിട്ടും കഴിക്ക മെറ്റേത് അങ്ങനെം കഴിക്കാലൊ, അപ്പൊ ചിക്കനും വെജി വെജറ്റബിളും കൂടെ ഒരുമിച്ച് മിക്സെ യ്യുക, അങ്ങനെ പേക്കെയ്യുമ്പോ, വെജിറ്റബിൾസിൻ്റെ മേലെ ങ്ങനെട്ടൊട്ക്കാറാണ് ചില്ലി, പിന്നെ ആഹ് ന്നിട്ട് അതിന്റെ കൂടെ നമ്മള് മയോണീസ് ഉണ്ടാക്ക ക്കും, പിന്നെ അയിന്റെ കൂടെ നമ്മള് പൊർത്തുന്നാണ് ടൊമാട്ടോ സോസ് വാങ്ങല്. അതും കൂടെ ഫില്ല്ല്ലെയ്തിട്ട് റോൾ ചെയ്ത്, റോൾ ചെയ്യലാണ്. അത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടാണത്.
ആ ഇവിടെ എന്റെ മക്കക്കും ഭയങ്കര ഇഷ്ട എന്താ ഷവർമ്മ ആ മോളന്നെ ചിക്കനന്നുംധികം കഴിക്കത്തില്ല, പക്ഷെ ഷവർമ്മ കഴിക്കും നമ്മള് ചിക്കൻ കറിയെന്നും വെച്ചാ അത് ഇഷ്ടല്ല ഷവർമ്മ കഴിക്കൻ പറയാ അതിനകത്ത് എല്ലൊന്നും ഇല്ലല്ലേ ചെറിയ പീസല്ലേ ആഹ് ഇഷ്ട പക്ഷെ നമ്മുടെ അടുത്ത് ഒരു കട ഉണ്ടായിരുന്നു
ആ കച്ചവടം കൊറ വാണ്ടായിരിക്കും ക്കുലെ
ആയിരിക്കും എന്താണ് ണ്ട റുമാലി റുമാ ിറുപ്പി ആ് ഷവർമ്മ അതൊക്കെ ഉണ്ടായിരുന്നു ഉം
അപ്പൊ ഞാൻ മാസത്തിലൊരി ക്കെ ഇങ്ങന എല്ലാ വീക്കിലും അങ്ങനെ ഒന്നുംണ്ടാക്കി കൊടുക്കത്തൂല്ല ഇങ്ങനെ മാസ്
ഉം ഉം
ത്തിലൊക്കെ ഉണ്ടാകു
പക്ഷ നമ്മുക്ക് ഇടക്കൊക്കെ വെച്ച ഷവർമ്മ ഭയങ്കര അ അ മയോണസിക്കെ ഭയങ്കര ഡേഞ്ച ടെയ്ഞ്ചറാനും പ റഞ്ഞ്പേടിയാരുന്നുല്ലെ വേടിച്ചു കൊടുക്കാനും പേടിയാരുന്നു പെട്ടന്ന്ഫുഡ് പോയിസ്
പിന്നെ ഞാന് ആ മയോണീസ് ഉണ്ടാക്കുമ്പോ പിന്നെ മുട്ട പുഴുങ്ങി ഉണ്ടാക്കാൻ ശ്രമിക്കും പച്ചില് ഉണ്ടാക്കാതെ മു മുട്ട പുഴങ്ങിയിട്ടുണ്ടാക്കി കൊടുക്കും ആ അപ്പൊ നമുക്ക് അത്ര ഒരു
ഉം അല്ല മയോണിസ് വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കായാലും കൊഴപ്പല്ല്യ അത് നമുക്കറിയില്ല നമ്മൾ ഇത്ര സമയ ആയതേ ഉള്ള ഉണ്ടാക്കിനും ആഹ ടേസ്റ്റ് ഉള്ളതല്ലെ ആഹ്
പിന്നെ കിഴങ്ങ് വെച്ചിട്ടും ഉണ്ടാക്കാം എങ്കിലും നമ്മള പച്ചൽ ഉണ്ടാക്ക മയൂണിസിൻ്റെ ടേസ്റ്റ് അതൊന്നും അവടക്ക് എത്തത്തില്ല
ആഹ് ആഹ് ഹഹ എനിക്ക് ഇഷ്ട മായോണി സ് ന്ന് ആഹ് ഉണ്ടാക്കിട്ടില്ല ഞാൻ ഇതല്ല മയോണിസ് ഒന്നും വീട്ടില് ഉണ്ടാക്കിയിട്ടില്ല
ആ അതൊക്കെ ഞാന് യൂട്യൂബിൽ നോക്കിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്
ആഹ് ഇപ്പൊ യൂട്യൂബ് വന്നുകൊണ്ട് എന്താണോ ഉണ്ടാക്കണമെങ്ക അഅോട്ട് നോക്കിയാൽമതീല്ല നമ്മള് കേക്കൊക്കെ ഉണ്ടാക്കും യൂട്യൂബിലൊക്കെ നോക്കി
ആ ബർത്ത്ഡേ കേക്കൊക്കെ
ഈ പ്ലം കേക്ക് ബർത്ത്ഡേ കേക്ക് അങ്ങനെ ആ അതിന് ക്രീമൊക്കെ വേണ്ടേ അതൊന്നും ഒക്കത്തില്ല അല്ലാതെ നമ്മള് ക്യാരറ്റും ഡേറ്റ്സും ഒക്കെ ഇട്ട് മൈദേ ഒക്കെ ഇട്ടിട്ട് പിന്നെ പ്ലം കേക്ക് ഉണ്ടാക്കി എടുക്കും അതിനത്തുള്ള ഈ നട്ട്സൊക്കെ തോനെയിടും പക്ഷെ നല്ല ടേസ്റ്റ അത് ആഹ് അതെല്ലാർക്കും ഇഷ്ടാവും പിന്നെ നമ്മള് യൂട്യൂബ്
തന്നെയാണ് നമ്മളെ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ രസാ മറ്റേത് ബർത്ത് ഭയങ്കര മതിരും ഇതൊ ക്കായിട്ട് നമുക്ക് കൂടുതൽ കഴിക്കാനും കഴിയും
അതേല്ലത് ഇതാകുമ്പോ നമ്മള് വീട്ടിലുണ്ടാക്കുന്നതിന്റെ നമ്മളെ ഗസ്റ്റ് ആരെലും വന്നാലും ഉണ്ടാക്കി കൊടുത്താലും അവർക്കും ഭയങ്കര ഇഷ്ടാ
ആഹ് നമ്മൾ ണ്ടാക്കുമ്പോ കൂടുതൽ നട്സൊക്കെ ഇടുമ്പോ ഒന്നും കൂടെ ടേസ്റ്റ് കൂടല്ലോ
മുട്ടയൊക്കെ തോനയും ചേർക്കും എന്നിട്ട് നമ്മള് കുക്കറിലല്ല പിന്നെ ഓവനില എല്ലം ഉണ്ടാക്കുന്നത് ഇഡലിം പുട്ടും തേലും ണ്ടാക്കും ഇതിന്റെ കുട്ടത്തില് ഒന്നില് അടുപ്പി വെക്കും അല്ലെങ്കിൽ ഗ്യാസി വെക്കും ഗ്യാസ് വെക്കുന്നന് നാല്പ്പ മുപ്പത് മിനിറ്റ് വേണം വേകാൻ
ആഹ്
ആ അതില് ഒന്നീ മണലോ അല്ലെങ്കി ഉപ്പോ ഇടും ഇഡലി തട്ട അടീല് എന്നിട്ട് ഒരു റിങ് വെച്ചു കൊടുക്കും ഇഡലി തട്ട് വെക്കത്തില്ലടാ ആദ്യം ഇഡലി തട്ടൊക്കെ മാറ്റിയിട്ട് ആ ഇഡലി പുട്ടു ഇല്ലേ അതെടു ത്തട്ട് ആഹ് അതിനകത്ത് മണല മണല ഇടുന്നത് എപ്പോഴും മണല് കിട്ടിയില്ലെങ്കി ഉപ്പിടും അ അന്നാ അപ്പൊ ആ പാത്രം കരി പിടിക്കത്തില്ല ആഹ് അതല്ല കരിഞ്ഞ് പോവത്തില്ല ചിലവർ അങ്ങനെ റിങ്ങ് എറക്കി വെച്ചിട്ട് ചെയ്യും പക്ഷെ അന്നേര ആ പാത്രം അങ്ങ് കരി പിടിക്കോല്ല അകത്ത് നിന്ന് അതുകൊണ്ട് നമ്മളത് കത്തി കിട്ടാൻ വേണ്ടി കുറച്ചങ്ങനെ അങ്ങനെ വെക്ക് എന്നട്ട് അതൊന്ന് ആ പാത്രം ഒന്ന് അടുപ്പത്ത് വെച്ച് നല്ലോം ഒന്ന് ഹീറ്റ് ആകും ഒന്ന് ചൂടായിട്ട് പിന്നെ നമ്മള് ഈ ഒഴിച്ചു വെച്ച മിക്സ് ഇറക്കി വെക്കത്തോള്ളൂ
ആഹ്
ആഹ് എന്നിട്ട് ഒരു നാപ്പത് മിനിറ്റ് ആവില് വേവിച്ചാമതി ആഹ് ചെറിയതീയിൽ ആഹ് ഗ്യാസിനകത്താണേൽ നമ്മള് സിമ്മിലാ ഇടുന്നത് കൊറച്ച് ചൂടായിട്ടല്ലേ വെക്കുന്നത്
ആഹ് ആഹ്
ഉം പിന്നെ അടു തീ കുറച്ച് അങ്ങനെ വെക്കും തീ കൂടിപ്പോയാൽ കരിഞ്ഞു പോകും കരിഞ്ഞും പോവും ആ മോൾ ഭാഗം വേവത്തുല്ല ഉം ആഹാ തീ കൂടിപ്പോയാലെ പെട്ടന്ന് അടിന്ന് അങ്ങ് കരിഞ്ഞിട്ട് മോൾ ഭാഗം വേവത്തില്ല ഉം തി കുറച്ച് ഇങ്ങനെ വെച്ചാ നല്ലെയാ കഴിക്കാനും നല്ലതാ ആ അങ്ങനെയൊക്കെ വല്ലപ്പോഴോക്കെ ണ്ടാക്കും
ആഹ് പിന്നെ ഫുഡ് വേറ്റോ ഭക്ഷണ ബിരിയാണി അങ്ങനത്തൊക്കെ ഉണ്ടാക്കാറുണ്ടാ
ആ ബിരിയാണി ഉണ്ടാക്കും ആ എങ്ങനെ നമ്മള് അങ്ങനെ വല്ലപ്പോഴും അങ്ങനെ ഉണ്ടാക്കും ബിരിയാണി ബിരിയാണി ഉണ്ടാക്കും പിന്നെ
നിങ്ങള അധികം സദ്യ വിഭവങ്ങളാ യിട്ടുള്ള പോലെ എന്തോര അങ്ങനത്തെ വിഭവങ്ങൾ ആക്കാരെ കൂടുതൽ ഉണ്ടാക്കുന്നല്ലേ
ആ നമ്മള് ഓണൊക്കെ ആയാതും സദ്യയാണ് ഉണ്ടാക്കുന്നത് ഉത്സവം വന്നാലും സദ്യയാണ് ആതിൽ ഗസ്റ്റിനെ വിളിച്ചാലും സദ്യയാണ് ചിക്ക സദ്യ പിന്നെ ചിക്കനും വെക്കും
ആഹ്
മക്കക്കപ്പ ഇപ്പഴത്തെ ജനറേഷൻ പിള്ളേർക്കൊക്കെ എല്ലാർക്കും ബിരിയാണി യൊക്കായ് ഇഷ്ടം സദ്യൊന്നും കൊടുത്താൽ കുഞ്ഞു മക്കൾക്ക് ഒന്നും അവർക് ഇഷ്ടല്ല
ആഹ് ആ എനക്ക്പ്പോഴും സദ്യയൊക്കെ ഇഷ്ടാണ് അ ഒരുപാട് കൂട്ട കൂട്ടാന് ണ്ടെങ്കില് കഴിക്കാണെകിൽ ഭയങ്കര ഇഷ്ട്ടാണ്
ഇഷ്ട്ടാ അതന്താ എന്തും പറയും ബിരിയാണി കല്യാണത്തിനൊക്കെ പോയാലും ബിരിയാണീ സദ്യ ആണെങ്കിൽ സദ്യ കഴിക്കും
ആഹ് പായസോക്കെ ഏതായിറ്റം പായസം ഉണ്ടാക്കാറ്
ആഹ് നമ്മള് കടല പായസം ഉണ്ടാക്കും അടപ്രദമന് ഉണ്ടാക്കും ക്യാരറ്റ് പായസം ഉണ്ടാക്കും ഉം സേമിയ
പായസണ്ടാക്കൂലെ ഏയ്‌ന് പായസങ്ങ ളിതൊക്കെ ഇണ്ടാകില് പുറത്ത് കൊടുക്കെ അങ്ങനത്തെ എന്തെകിലും ചെയ്
അങ്ങനൊന്നുല്ല ഇല്ല അല്ല മ്മള് ഓണത്തിനൊക്കെ ആവുമ്പം ന്നമ്മുടെ അട്ത്തഎ എല്ല അട്ത്തൊക്കെ വീട്ടിലൊക്ക് കൊട്ക്കും ആഹ് ആഹ് സന്തോഷ് ത്തിന് അവരും ബിരിയാണിയൊക്കെ കൊണ്ട് തെരും ന്നമക്ക് അവരേ പെരുന്നാള്ന് ന്നമ്മൾ ഓണത്തിനടുത്ത് പ്പിച്ചല്ലെ പെര് പെരുന്നാളൊക്കെ വരു അല്ലേ. അപ്പഴ് അവരും ബിരിയാണിക്കെ കൊണ്ടരും ഓണത്തിന് ന്നമ്മള്. ഭഷണം കൊണ്ട്ടുക്ക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊട്ക്കും ആഹ് പിന്നെ അമ്മള് സ്പെഷൽ എന്ത. ആഹ് ഒരുപാട് വീടുകളുണ്ട് അടുത്തടുത്ത് വീടുകളാ. ആഹ് എന്തൊരു സ്പെഷ്യൽ അവരുണ്ടാക്കിയാലും ന്നമുക്കും കൊണ്ട് തെരും എന്ത് വിശേഷായാലും എല്ലാ പെര്ന്നാളിനും ന്നമക്ക് കൊണ്ട്തെരും. ന്നമ്മളു അതോലെ ഉത്സവത്തിനും ഓണത്തിനും പിന്നെ ന്നമ്മളെന്തേങ്കിലും സ്പെഷ്യൽ ഇണ്ടാക്കിയതും കൊട്ക്കും. അവരും അതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ഇണ്ടാക്കിയാൽ ഇങ്ങോട്ടും കൊണ്ട് വെരും.
ആഹ് ആഹ്.
അതൊക്കൊര് സന്തോഷം ഉം. പിന്നെ വേറെന്താ ആഹ് ഓ റെഡി ആയി റെഡി ആയി.
ഉം പിള്ളേരൊക്കെ വീട്ടിലിണ്ടാവ് ലേ കളിക്കാനൊന്നും പോയില്ലേ? പിള്ളേര് കളിക്കാനൊന്നും പോയി.
ട്യൂഷനൊക്കെണ്ട് ട്യൂഷനുണ്ട് ട്യൂഷനുണ്ട്.
ആഹ് ഉച്ച വരല്ലെ വൈകി വേരന്ണ്ടോ?
അല്ല ഉച്ചവരെ ഒള്ളൂ ട്യൂഷൻ ഉച്ചാവുമ്പെഴ്ത്തേന് വെരും. ഉം പോയോ മക്കളൊക്കെ കളിക്കാൻ പോയോ? ഇന്ന് മഴയില്ല ആഹ് ഇന്ന് മഴ രാവിലെ ഇന്നലെ വരെ ന്നല്ല വെയ്യിലായിര്ന്ന് ഇന്ന് രാവിലെ ചെറിയ മഴ പെയ്ത്. വെയിലുണ്ട് ഇനെ ന്നിക്ക്ന്ന്.
ആഹ്.
ന്നല്ല വെയിലും പഷെ മഴയില്ലെങ്കി ഇപ്പോഴത്തെ വെയിലിന് ഭയങ്കര ചൂട്.
ആഹ് ചൂട്ണ്ട്.
ചൂട് കൂടുതല.
ഉം ഇന്നാടെ വെള്ളക്കെണ്ടോ വെള്ളത്തിന് ബുദ്ധിമുട്ട് അങ്ങൻത്തെ പ്രയാസങ്ങൾ എന്തെലുണ്ടോ?
അല്ല ന്നമക്ക് വെള്ളത്തിന് രുകൊഴപ്പൊന്നുല്ല.
ആഹ് ധാരാളം വെള്ളം കിട്ടുന്ന എര്യേലാ? അല്ല ചെല വീടുകൾലൊക്കെ വെള്ളം കിട്ടാത്ത ഏരിയൊണ്ട്. ചെലവീടുകള് അങ്ങനെ മിക്സ് ആയിട്ട പോകുന്നത് എങ്കിലും ന്നമ്മളെ ജലനിധി അങ്ങൻത്തതൊക് ഒക്കെ വെരുന്ന്ണ്ട് പിന്നെ അത് ഇല്ലാതാവുമ്പഴ്. പിന്നെ ടാങ്കുവെള്ളക്കെ ഇങ്ങനെ വണ്ടിക്ക് അടിച്ച്. ന്നറക്കാറ് അത് വർഷത്തിലോന്ന് വെരും ആഹ്. വർഷത്തിലൊന്നും ആർക്കും അധികം ബുദ്ധിമുട്ട് വരാറില്ല ഈ വേനല് വേനൽ ലാസ് റ്റില്കൊക്കെ കാണും അകത്ര അങ്ങൻത്തെക്കെ ഇണ്ടാവാറ്.
ഓഹ് ഉം പിന്നെ വേറെ? ശെരിയെടാ ഇന്നാ വിളിക്ക ഞാന് ശെരി ശെരി എന്നാ വിളിക്കാ ശെരി ഓക്കെ.